ഓ
ഹലോ ഹലോ
ആ
ഹലോ ആ ഇപ്പൊ കേൾക്കുന്നു ഒന്ന റേഞ്ച് പ്രശ്നംുണ്ടടാ
ആ റേഞ്ച് പ്രശ് പണ്ടേനി
കട്ടൊക്കായിട്ട് കേൾക്കുന്നു കട്ട് കട്ടായി കേൾക്കുന്നു ചായൊക്കെ കുടിച്ചോ ആ ഇപ്പ കേൾക്കുന്നുണ്ട് ചായൊക്കെ കുടിച്ചോ ചായകന്ത കൂ സ്പെഷ്യൽ എന്തേ ഉണ്ടോ
സ്പെഷ്യല് ബേക്കറി ഉണ്ട് വേറെന്നുല്ല
ഏ പിന്നെ എന്തൊക്കെയാ രാത്രി കേക്ക എന്ത്
രാത്രി ചോറുണ്ട് ചോറിന് രാത്രി
ഉച്ചക്കത്തെ ചോറും കറിയും തന്നെയിരികുലെ
ആ
ആ പിന്നെന്തൊക്ക
രസണ്ടോ ചായക്ക്
ഞമ്മൾ ഇന്ന് ഉള്ളിവട ഉണ്ടാക്കിയതേനു
ആ ചായ കുടിച്ചോ
ആ ചായ കുടിച്ച്
ഉം
പിന്നെ വേറെ വേറെന്തൊക്കെയാണ് മഴ ഇണ്ട അവിടെ
മഴല്ല്യ ഇന്നല്ല വെയിലല്ലേ ഇന്ന ഒവ്ടിം മഴ ഇല്ല
എന്ത് ആണോ ഇവിടെ മഴണ്ടായിരുന്നു ന്നാല്
ഇണ്ട് ഇന്നിണ്ടേനു
ആ ആ വിളച്ചോര് പതിനൊന്ന് മണി വരെ ഒരു വെയിലാ ആ പതിനൊന്ന് മണിവരെ ഒരു വെയിലണ്ടായിരുന്നു പിന്നെ കുറച്ച വീരോട്ട് പിടിച്ച് പിന്നെ ഭയങ്കര മഴയൊക്ക ആയിരുന്നു ഇപ്പൊ കു ഉച്ച തോമ്പ് വരെ ചോർന്നു ആ നല്ല മഴ പെയ്തു നല്ല പറഞ്ഞാല് ഇതുവരെ ഉണ്ടായിരുന്ന മഴയൊന്നുമല്ല ഒരു ചെറിയ തോതിൽ നല്ല മഴ അത്യാവശ്യം നല്ല വെയിൽണ്ട് ആ ഏ പിന്നെ വേറൊന്തോക്കെ ക്കെയാണ്
ചോറ്ക്കന്താ പെഷ്യല്
പെഷ്യല് ചെമ്മീൻ കൂട്ടാന് ഇണ്ടാക്കിയതായിരുന്നു കറിയാക്കിയതും മുളകിട്ട്
ആ
ആഹ് പിന്നെ മത്തൻ കൂട്ടാൻ വെച് ച്ചതും ചോറും ചെം എന്ത്
ചെമ്മീനൊക്കെ എന്താ വെല നല്ല വേലല്ല്യേ
ആഹ് ഭയങ്കര വെലയാ ഞാൻ നൊരു നൂറ് രൂപക്ക് വാങ്ങിയതാ.
ഏ നൂറ് രൂപക് കറി വെക്കാൻ രണ്ടിനുണ്ടോ
ആഹ് ഇണ്ട് അതൊക്കെണ്ട് നൂറ് രൂപക്കത്യാവശ്യണ്ട് ഒരു ട്ടാ ചെമ്മീനാണെങ്കി ഭയങ്കര രു അല്ല കൊറച്ച് വലുപ്പള്ളതന്നെ ചെമ്മീനയിന് ലേശം കിട്ട്യാലും മതിയല്ലോ കറിക്ക് ഭയങ്കര രുചിയും മണോ ഒക്കെ കിട്ടുവല്ലോ
ആഹ് ഇവടിവന് രണ്ട് ദിവസം മുൻ ഞാ മോന് കൊടുന്നീനി ചെമ്മീന് ഒരിത്തിര് രിയൊള്ളു അയിന് നൂറ് രൂപക്ക്
ഏ അയ് ചെറുതായിരുന്നു അല്ലെങ്കി അയിന് ഓരോ സ്ഥലത്ത് ഓരോ വെലേയിരിക്കൂല്ലോ ഏ ഇവടെ അത്യാവശ്യൊ ഞമ്മളിപ്പോ ഇത്രേ ആൾക്കാര് കഴി ക്കാള്ളത്ണ്ടായിരുന്നു ഒരു നേരത്തേക്കേ ഇണ്ടാവൊള്ളൂ ഞാന് കു ക്കറില് വെച്ച് രണ്ട് വിസില് വെര്ത്തിച്ചാ കുക്കറില് ചെമ്മീന് കൊറച്ച് വേവ്ള്ളാണല്ലോ
ചെമ്മീന് ഒന്നായിട്ട് കുക്കറില് വേവിക്ക് തക്കാളിയൊക്കട്ടിട്ട്
അല്ല വാട്ടീട്ട് വെച്ചത് കാ ഞമ്മള് ചട്ടീലൊക്കെ വെക്
ചെമ്മീന് ആദ്യം വേവിച്ചൂലേ കുക്കറില്
അല്ല അങ്ങ് ഉം ഇവടവര് അങ്ങനെക്കെ ചെയ്യല് ഞാന് ചെമ്മീനാദ്യം സ്പെഷ്യലായിറ്റ് വേവിക്കലൊന്നുല്ല ഞാനെന്റെ വീട്ടില് ഞാന് തൊ ഒറ്റക്ക് താമസിക്കുന്നതാ അവടെ വെക് ക്കുന്ന സമയത്താണെങ്കി ഞാൻ ചെമ്മീനൊക്കെ ഉള്ളിം തക്കാളിയൊക്കെ വാട്ടിറ്റ് മൊളക് കറിയാക്കുമ്പോ അയിലേക്ക് ഇട്ടൊട്ത്തിട്ട് കൊർച്ചെരം വേയിക്കലാ എനിക്ക്യാ വേവ് ആവ ക്ഷേ ഇവടെ ഉപ്പക്ക് എത്ര വേവിച്ചാലും വേവ് മതിയാവുലാ അപ്പം വിസ്ൽ വെര്ത്തിക്കണം അപ്പൊ പിന്നെ ഞാൻന്താക്കീ ഉള്ളിയു ചെറിയുള്ളീം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്ക വേ കല്ലേല് വെച്ച് ചതച്ചിട്ട് എണ്ണേലത് മൂപ്പിച്ചയിലേക്ക് തക് ക്കാളിയും വാട്ടി എന്നിട്ട് വൃത്തിയാക്കിയ മീനൂട്ടൊടുത്ത് മസാലപ്പൊടികളൊക്കിട്ട് കൊറച്ച് വെള്ളോഴിച്ചിട്ട് കുക്കറില് വിസ്ൽ വര്ത്തിച്ച് രണ്ട് വിസില് വര്ത്തിച്ചു
ആഹ്
ഏ പിന്നയിന്റെ തല പൊരിക്കും ചെയ്തു
ഓ പൊരിച്ച് കാണ്ട് ആഹ് ആദ് ദ്യം എണ്ണേലിട്ട് പൊ മു മുളക് പൊടീന്തൊക്കെ മസാലേച്ചിട്ട് പൊരി ഫ്രൈ ഫ കിട്ടേ ആ പൊരിച്ചെടുത്തിട്ടേ എന്നിട്ട് ട്ട് വേറെ ഓയിൽ വെച്ചിട്ട് ഉള്ളീും തക്കാളി െ വാട്ടിയിട്ട് കൈക്കിട്ടുകണിങ്ങനെ എടുത്തു
ആഹ ഫ്രൈ ആക്കിയത്ല്ല
ആഹ
നമ്മടെ ഇവിടെ കൊറെേ ആളുണ്ട് അപ്പൊ നല്ലോണംക്ക് അറിവാണ്ോ
ആഹ തേങ്ങര ക്കത്തൊക്കറിയ
ആ് തേങ്ങരച്ച കറി വേറെണ്ടാകും പച്ച വെജിറ്റബിൾ പച്ചക്കറികൾ വേറെണ്ടോ ആഹ തേങ്ങരടച്ചാലും ടേസ്റ്റ് പക്ഷെവിട അങ്ങനെ മീൻ തേങ്ങ അരച്ചിട്ട് വെക്കുന്നത് എെങ്ങനെ ആർക്കും ഇഷ്ടമല്ല മീൻ മുളകിട്ട് തന്നെ വേണം മീന നല്ല എന്തെങ്കിലും മുളക്കിട്ട കറി വേണം ഇവിടെ എല്ലാർക്കും അതൊണ്ട് പിന്നെ മീൻ മുളകക് ഇടും ചെയ്യും ഉള്ളപ്പോം ഉള്ളപ്പം കയറി മീനന് മുളക ഇടയും ചെയ്യും പിന്നെ എന്തെങ്കിലും പച്ചക്കറി തേങ്ങ അരച്ച പോക്കും അ ഇല്ലെങ്കിൽ പച്ചക്കറി എന്തെങ്കിലും മുളകിട്ട കിചൻ ആടക്കും
കുട്ടികൾക്ക് മീനും കറിയും ഇഷ്ടല്ല
ആഹ
ആഹ
ഇവിടെ പിനെ എല്ലാർക്കും മീന ഇറച്ചി എന്തെങ്കിലും മുളക്ിട്ടത് ഉണ്ടെങ്കില് അത് മതി എല്ലാർക്കും പിന്നെ തേങ്ങ അരച്ചത് വെ ുന്നത് ഉപ്പക്കും ഉക്കാക്കക്കും ഉമ്മക്കും വേണ്ടിട്ട് ഓലക്ക കാര്യമായിട്ട് തേങ്ങ അരച്ച കറി വേണ്ടി് ഞമ്മക്കൊക്കെ മുളക് കിട്ടണ്ടോ അ അത മതി എത്ര എരു ഉണ്ടാാവുന്നു അത്രേ ഇഷ്ടം വും കൂട് അങ്ങനെയണ് ഇവിടെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ട നല്ലായിരുന്നു നല്ല ഇരുട്ടിട്ട് ഇണ്ടാക്കുന്ന ഭയങ്ക ങ്കരഷ്ടാ
തേങ്ങ അടിച്ചപ്പ പപ്പായക്കറി കുമ്പളങ്ങക്കറിയ ഒക്കെ രസ
ആ അതൊക്കെ ഉണ്ടാക്കൂ തേങ്ങരച്ചിട്ട് ഇന്നിപ്പോ മത്തൻ തേങ്ങര ച്ചിട്ട് വെച്ച കൂട്ടാനാക്കി
അങ്ങനെ ആ തേങ്ങച്ച വെക്കുമ്പോ നല്ല എ രിവുള്ള മീൻ പൊരിച്ചതോ മീന് ച്ച്മീനിങ്ങനെ ഫ്രൈയാക്കി
അതെ അതെ
അങ്ങനെ എന്തെങ്കിലും ഒക്കെ വേണം അപ്പം രസം കണ്ടോ
ക്ക്ണ്ടാക്കുവേങ്ങള്
ആഹ് എഗ്ഗ് ണ്ടാക്കൂ
എന്താ സ്പെഷ്യൽ ഇണ്ടാക്കാറ്
ഏത് വൈകിട്ടത്തെ സ്പെഷ്യലാ
ആ വൈക വൈകിട്ടത്ത അല്ലെങ്കി രാ റൈസ് ഐറ്റംസ്
ആറേസ് പിന്ന വെള്ളിയാഴ്ച്ച ഉണ്ടാ ക്കീനു മ മന്തിണ്ടാക്കിരുന്നു
ഏ എങ്ങനെയാ കുക്കറില് ഉണ്ടാക്കുന്ന അല്ലെങ്കി അല്ലാ
എളുപ്പത്തിന് കുക്കറില് ഇണ്ടാക്കി ഹലോ
കുക്കറില് എങ്ങനെയണ്ടാക്കുക ഹലോ ഹലോ
കുക്കറില്
എന്ത്
ആ അങ്ങ
ആ ഇപ്പൊ കേക്കുന്നുണ്ട്
ചിക്കനും മസാലയും ചിക്കന് കുക്കറിൽ നിർത്തി വെച്ച് ണ്ടാണ്ട് അതി തന്നെ മസാ സാലയിടുക മാഗി ക്യൂബും നമ്മള അയിക്കിട്ടുന്ന മസാല അറിയില്ലേ
ആ അതറിയാ
ആഹ അതൊക്കെ കുക്കറൽിട്ട്ആണ്ട് കുഴച്ചിട്ടു
ആ
എന്നിട്ട് ചോറ് ആദിയം അങ്ങ് എടുക്കും വേറെ ഊറ്റിടുക്ക ഒരു മുക്കാല് വേഗ് ഊറ്റിട്ട കുക്കറിലേക്ക് ഇട ആ ചിക്കന്റെ മോഴക്ക് മസാലന്റെ മോഴക്ക്ന്റെ എന്നിട്ട് കുക്കറ വച്ചിട്ട ലിസിൽ വേവിക്കുക
വെള്ളം ഒഴിക്കും ചെയ്യാണ്ടന്നെ വഴിക്കാ
ആ
ആ ആ ഓയിൽ ഒഴക്കത്തേ കൊറെ ഓയിൽ ഒഴക്കല്ലോ ആഹ ഒരാൾ എന്റെറ അടുത്ത് പറഞ്ഞ തന്ന ഞങ്ങനെ വേറൊ ഒരാടുത്ത് റെസിപ്പി ചോദിച്ചിരുന്നു അവര് പറഞ്ഞ് കുക്കറൽ ഇറച്ചിയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അരി കുതിർത്ത അരി ഇട്ട് വിസില എത്തിക്കുകയാണ്
ഉ വെള്ളം ഒഴിക്കുമ്പോ അത് മ വെള്ളം ഒഴിച്ചാണ് മറ്റ ചോറാണ് മ മദ്ഹൂത്ത്
ആഹ അതല്ലേ ഉണ്ടാക്കുന്നത് അത് എളുപ്പമുള്ളത് എന്താ ഉണ്ടാക്കുന്നതായിരിക്കുംല്ലേ അപ്പം ഞാൻ ചോദിച്ചു ചെലപ്പൊ ചിക്കന് വെള്ളം കളറി ക്കല ഉണ്ടാവു എനിക്ക് പൊരിച്ചിട്ടുള്ളത് ഇഷ്ടോ മന്തിക്കെ ഉണ്ടാക്കുമ്പോ അപ്പൊ ഞാൻ
ആ ഇത് ഇത് ഇങ്ങനെ വെക്കുമ്പോ പൊരിച്ച പോലെ തോന്നൂട്ടാ
ആഹ വെള്ളം ഒഴിക്കാണ്ട് വക്കുമ്പോ പിന്നെ പൊരിച്ചമാതിരി ഉണ്ടല്ലോ ഒരു ദിവസം ഉണ്ടാക്കി
ആ വെള്ളം ഓയിക്കുമ്പോ വെള്ള കളറ ആവും വെള്ള കളർ അത് നാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ മധുഹൂത്ത് അതിന് പിന്നെ അരിയെ പറ്റുള്ളൂ മറ്റേ- നമ്മള കൈയിലെ കൈമ - സെല്ലറസ് അതാ പ ബസ്മതി അരിയില് സെല്ലാറസ് അത് കുഴഞ്ഞഞ് പോവില്ല മറ്റേതാണ് ഉണ്ട ഉണ്ടായിരിക്കുന്നു വെള്ളത്തി പിന്നെ എങ്ങനെയാണ് വേവിക്കുമ്പാ
ആ അങ്ങനെയെന്നെ
ഇങ്ങനെ ഒര് അലിഞ്ഞ് ഇതാവു ചോറ് വേവ് ഏറി
ചെലെ അരി ഒര് പൊടിഞ്ഞ മാതിരി കേക്ക് ഇണ്ടാവും മുറിഞ്ഞ് പോയ മതിരി ഒക്കെ
ത്തിൽ ഇങ്ങനെ വെക്കുമ്പോ
ആ അതെ
ആ സരില്ലാ റൈസ് ആണെങ്കിൽ അങ്ങനെ പോകും മുറിലാ പർഞ്ഞ് അല്ല ഈ മത്ബുത്ത് മജ്ബൂസ് സ് ന്നൊക്കെ പറിണെ ചോറ് അങ്ങനെ വെള്ളത്തില് വേവിക്ക്ണ്ടാണ്
ഏ
അയിനെത്താ അറബിക് റൈസ് ആ പൊടിയിടും അറബിക് മസാല അത് ഈ കഫ്സന്റെ ക്കെ പോലെ- കബ്സന്റെ പോലെ തന്നെയുള്ള ചോറാണ്-
ഏഹ്-
മന്തിന്ന് മുമ്പുണ്ടായിനുല്- എറങ്ങിയ ചോറ് കഫ്സ-
ആഹ് അതന്നെ മന്തിന്റെ മുന്ന്റങ്ങിയത്-
ആഹ് അത്ണ്ടാക്കുവോ ഇങ്ങളിപ്പോ ഇപ്പൊ ആരും അങ്ങനെ കഫ്സ ഉണ്ട ക്കുന്നില്ലാലോ?
ഇപ്പ മന്തിടെ-
ആഹ് ഇപ്പൊ മന്തി എവിടെ നോക്കിയാലും മന്തി- ന്തി- എന്ത് പരിപാടിക്ക് പോയാലും മന്തി ആഹ് അതെത്ര കഴിച്ചാലും മതി വരൂല്ല അതാണ് പ്രശ്നംത്യം ആഹ് അതെ അതെ അതെ-
ക്കനും-
ആഹ് അതെ- മയണൈസാ അതേ ഉം- മന്തി പിന്നെ എത്ര കഴി ച്ചാലും മതി വരൂല-
ആഹ് ഞമ്മള് ഉം വീട്ടില് ഉണ്ടാക്കിയനാത്തി പുറത്തുന്ന് വാങ്ങുന്ന രസം പുറത്തീന്ന് വാങ്ങണ ഇതാണ്
ആഹ് അതെ ആഹ് അതെ ഇവിടെ ഇത്താത്ത ഇണ്ടാക്കും ഭയ യകര ടേസ്റ്റ ഞാൻ ആദ്യയിട്ട് കഴിച്ചതേ ഇത്താത്ത ഉണ്ടാക്കിട്ടാ പുറത്തെ മന്തിനെങ്കായും ടേസ്റ്റാണ് അതിന് പുറത്ത് മന്തിയൊന്നും ഒന്നുവല്ലാന്ന പറയാ നമ്മള് എല്ലാർക്കും ഭയ കര ഇഷടത് എ
മന്തി നമ്മള് എത്ര ഇണ്ടാക്കിയാലും ഒരു രസം കാണൂല അപ്പൊ ഇങ്ങനെ ഒരു ൾക്കാർ പറയണ കേൾക്കുമ്പോ ഇങ്ങ അങ്ങനെ ഇങ്ങനെ ചോദിക്കും
ആഹ് ഇവിടെ ഇത്താത്ത ഇണ്ടാക്കും ഭയങ്കര ടേസ്റ്റ്ഞ്ഞാല് ഭയങ്കര വ അടിപൊളി ടേസ്റ്റാണ് എല്ലാ ആഹ് പ്രത്യേകതായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല സാധാ കുക്കിങ്ങില് ഭയങ്കര സ്പെഷ്യലാണ് അപ്പൊ ത്താത്തെ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ടേസ്റ്റാണ് എങ്ങനെയാന്ന് വെച്ചാ എല്ലാവരും ഇണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയാ ഇണ്ടാക്കുക പക്ഷെ ഓരോത്തർക്ക് കൈപ്പുട്ടണിന്നൊക്കെ പറില്ലേ അങ്ങനെ എന്തേലും കയിവുണ്ടേരിക്കും ഭയങ്കര ഇപ്പൊ ഇപ്പ അടുത്ത് ഇത്താത്ത ഇവിടെ വ നീ ഇണ്ടെങ്കി ഞങ്ങൾ എങ്ങനായാലും മന്തി ഇണ്ടാ
എങ്ങനെ അടുപ്പിലാണോ വെക്കല്
അടുപ്പിലാ വെക്കാ, അടുപ്പിലാ വെക്കാ, ആ ആ വെറകടുപ്പിലാ വെക്കാ, പിന്നെ ഇപ്പ ഞാ ഇവടെ ഇല്ലാ ത്തര് ഇവര് പറഞ്ഞ് പെരുന്നാളിന്റെ സമയത്ത് ബീഫൊക്കെ കൊറേ ഇണ്ടായിരുന്നല്ലോ, അപ്പൊ ഞാൻ ഇവടെണ്ടായില്ല അപ്പൊ ഇവര് ആഹ് മസാല കുക്കറ് അടു ഇപ്പ ഗ്യാസിമ്മല് വെച്ചിട്ട് വേവിക്കും വലിയ ചെമ്പിലാക്കീട്ട് എറച്ചി പൊരിച്ച മാതിരിയാക്കും എണ്ണയൊക്കെ ഒഴിച്ചിട്ട്. പൊരിച്ച മാതിരിയാക്കും എന്നിട്ട് ചോറപ്പ അടുപ്പത്ത് ഏ വേവിക്കും വെള്ളത്തില് വേവിച്ചിട്ട് വെന്ത് ആഫ് വേവാവുമ്പോ ഊ റ്റിട്ട് ഈ എറച്ചി ആയി കഴിഞ്ഞാ ഈയിലേക്ക് റ്റിട്ട് മസാല പൊടി അരി ഊറ്റിടുന്ന അരി വേറെ ചെമ്പിലാ വെക്കല് ഞാൻ എന്നാ വിളിക്കട്ടെ ആഹ് ശെരി